കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
ആ എവിടാ എന്തോണ്ട് വിശേഷം
നല്ല വിശേഷങ്ങള് മഴയൊക്കെ ഒന്ന് മാറിയേണ്ട ആഹ് സുഖായിട്ടിരിക്ക്ന്ന്
ആഹ് മഴ മാറി ഇപ്പം ആഹ് മാറി മാറി ഇപ്പൊ ഒരുവിധം മാറി വെയില് വന്ന് ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ചാറി അത് അപ്പ തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്
ആഹ് ആഹ് ആ ആഹ് ആഹ് രാവിലെ ആഹാരമൊക്കെ കഴിഞ്ഞാ
കഴിഞ്ഞു കഴിഞ്ഞ് നിങ്ങളവിടെ സേഫ് അല്ലേ?
അതെ അതെ
ആഹ് ഇവിടെയും സേഫ് ആയിട്ടിരിക്കയാ ഇന്നലെ മറ്റേ വയനാട്ടിലോ മറ്റോ ചെറിയൊരു ഉൾപൊട്ടല് ഉണ്ടായില്ലേ? ന്യൂസ് കണ്ടിരുന്നോ
ആ കണ്ട് കണ്ട് അത് ഉരുൾപൊട്ടല്ലല്ലേ മണ്ണ് അത് കൂട്ടി ഇരുന്നത് കൊണ്ടുള്ള പ്രോബ്ലം അല്ലേ അങ്ങനെ വന്നത് മണ്ണേ അവര്
മണ്ണ്
മണ്ണ് കൂടു മറ്റേ മേളിന്ന് കുറച്ച് മണ്ണ് വന്നത് ത് ഈ മണ്ണിനകത്ത് ഇടിച്ച എല്ലാം കൂടി ഇഞ് പോരുന്നല്ലേ
ആഹ്
ഉം
അതാ ഇവിടാണെങ്കി അല്ലാതുള്ള രീതിയിലാ പറഞ്ഞ അപ്പൊ നമ്മള് ഞാനാണേ ക്രി ഇന്നല ന്യൂസ് ഒന്നും കാണാനും പറ്റിയില്ല കടയുടെ ഇതൊക്കെ ഉണ്ടായതോണ്ട് ഇവിടെ ഇച്ചിരി തിരക്കിലായി പോയി
ആ കച്ചവടൊക്കെ ഒണ്ടാ കച്ചവടംണ്ട ആ എന്തര് കടയാ
ജനറൽ സ്റ്റോറ്
ആഹ് ഓ ഓ ഓ
ഫുഡിന്റെ ഒക്കെ യൂണിറ്റും ഒക്കെ ആയിട്ട്
ആഹ് ആഹ്
അപ്പൊ അതിന്റെ കൊറച്ച് പരിപാടിയിലായിരുന്നു രാത്രി മൊത്തം അതുകൊണ്ട് അതൊന്നും നോക്കാനും പറ്റിയില്ല
അതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ ആൾക്കാര് ആൾക്കാര് രക്ഷപ്പെടുന്നതും
കാർ ക്കാർക്കൊക്കെ അടപ അടപകം അപകടം പറ്റിയല്ലോ
ആൾക്കാര് അപകടം പറ്റിയോരേന്നും നമ്മള് കണ്ടില്ല പക്ഷെ മറ്റേ ആൾ ആൾക്കാർ ഓടി മാറുന്നതൊക്കെ ക്കെ വാർത്തക്കകത്ത് ആ വാർത്തക്കകത്ത് നമ്മള് ആഹ്
ഫോണിൽ വീഡിയോ എടുത്ത് ത്തൊണ്ടിരുന്നത്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ രാവിലെ ജോലിയൊക്കെ ഒതുങ്ങിയോ
ആ ജോലിയൊക്കെ കഴിഞ്ഞു
ഉം പിന്നെ ഇല്ല ഞ കുട്ടികളില്ല
ഇല്ല ആഹ് ആഹ് ആഹ്
ഒന്നും
ആഹ്
പിന്നെ എന്ത് വിഷയത്തെ പറ്റിയ സംസാരിക്ക്ന്നേ
ഓ നമ്മളേ എന്താ രാവിലെ എന്തുവാ കഴിച്ചത് എന്താ കഴിച്ചേ ആഹ് ഞങ്ങള് പു ട്ടുയുങ്ങി അല്ലേപ്പം അങ്ങനെ ഞങ്ങള് ഓന്നേ അരീടേതാണോ അതാ ഗോതമ്പിന്റെയോ?
ഗോതമ്പ് ഗോതമ്പ് ഗോതമ്പ്
ഗോതമ്പിന്റെ ആ ഞങ്ങള് ഗോതമ്പിന്റെ പുട്ടാ അ രീടാനത്തോട്ട് അത്ര താല്പര്യം കാണീ ആരും
ന്തോ
ആ അരീടനാത്തോട്ട് അത്ര താല്പര്യം ആരും കാണിക്ക്ന്നില്ല ഗോതമ്പിൻ്റെ പുട്ടായിര്ന്ന്
കഴിക്കും
ആഹ് ആഹ്
ശരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസപ്പെടുത്തി ആഹാരം ഉണ്ടാക്കാതെ പിന്നെ എല്ലാരും ഒരേ രീ തില് നമ്മള് ആഹാരം ഉണ്ട് റെഡിയാക്കുമ്പഴാണ് കഴിച് കഴച്ച് ഒരുമാതിരിയാവും അങ്ങോട്ടൊ ഇങ്ങോട്ടൊ എന്തെങ്കിലൊക്കെ ഒര് മാറ്റം വര്ത്തി എട്ക്കമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടും
നഷ്ടപ്പെടും ആഹ് ആഹ് ആഹ് അവിടെ നമ്മള് ചെൽ ഇപ്പോഴൊക്കെ അരിടാതെ എടുക്കും ചെൽപ്പോം ഗോതമ്പിന്റെ എടുക്കും പുട്ടാണെങ്കിൽ ഗോതമ്പ് എടുക്കും
ആഹ് അതൊന്ന് ചെറുതായിട്ട് മിക് സീലടിച്ചിട്ടാണോ ണ്ടാക്ക അതാകുമ്പ നല്ല തരി തരിയായിട്ട് കി ട്ടേം ചെയ്യും ഒന്ന് വെള്ളം നനച്ചിട്ട് ആ
അയ്ലല്ല ഞാന് കൊറച്ച് ആ അല്ലാതെ ചെറിയ കൊച്ച് കൊറച്ച് കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്
ആ ഇനി ഉണ്ടാക്കമ്പഴേ ചെറുതായിട്ട് വെള്ളം നനച്ച് നമ്മളൊ ചെറുതായിട്ട് ഒന്നും ആകോല്ലോ
ഞാൻ മനസ്സിൽ ഞാൻ അങ്ങനെ ചു ആ പുയുങ്ങിട്ടുണ്ട്
ആഹ് അതാകുമ്പോ എനിക്ക് പക്ഷെ അങ്ങനെ എട്ക്കമ്പഴാ കൊറച്ച് ച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിട്ട് വരും
ആഹ് ആഹ് ആഹ് ആ അങ്ങനെ വരും പക്ഷെ ഞാൻ അതേപോലെ എന്നെ നനച്ചെട്ക്കും അങ്ങനെ നമ്മൾ അടിച്ചെടുക്കുന്നാണക്കെ എന്നെ ഇത് കൊറച്ച് കൊറച്ച് വെള്ളം ഒഴിച്ച് നനച്ചെട് ആ കൈ കൊണ്ട് നമ്മള് തേച്ചാ കട്ടയൊക്കെ ഒടച് ഒടച്ചേ
ആഹ്
അന്നേരം വേറും അങ് പഞ്ഞി പോലെ ആവത്തില്ല എന്നാലും ഒര് ഇച്ചിരി തരിയെക്കാരം എനിക്ക് അങ്ങനെള്ളതാ എനി
ആഹ് ഇൻക്കത് മറ്റേത് വാടിച്ചെടുക്കുന്നേ ദാമ്പലം ഒത്തിരി നേരം വെള്ളത്തി ട്ടിങ്ങനെ കയ്യും പോത്തില്ല എളുപ്പം എളുപ്പം പണി ആവേം ചെയ്യും ചെയ്യാൻ കൊറച്ചും കൂടെ എളുപ്പമാന്നേ
ആഹ് എളുപ്പ പണിയൊക്കെ തന്നെ ആ ന്നാലും ആഹ് എളുപ്പ പണിയൊക്കെ ഇതാണാ പക്ഷെ ഞാൻ മറ്റേ കണക്കേ ചെയ്യത്തൊള്ളൂ
ഉം അതേപോലെ മാവ്ട്ടിയലും കുറെ ദിവസം ത്തേക്കുള്ള രീതിയിൽ ആട്ടി വെക്കാ ആട്ടിയും കൂടെ വയ്ക്മ്പോഴത്തേക്കിനും അങ്ങനെ കുറച്ച ദിവസം കൂടിപ്പോ രാവിലത്തെ പാചകവും ത്തിന് വേണ്ടിട്ടാ സമയം മൊത്തം പോന്നെ എളുപ്പത്തിനുള്ള
ആഹ് ആഹ് ആഹ്
ചെയ്ത് നല്ല
ആഹ്
നല്ല ഫുഡ് രീതിൽ റെഡി ആക്കി നല്ല ആഹാരം കഴിക്കാൻ സമയമല്ല അടിക്കും ബാക്കിയുള്ള മുറ്റത്തെ നല്ല പണി തീർക്കുകയും ചെയ്യും
ആഹ്
പുസ്തകങ്ങളൊക്കെ വായികോ
അഹ് ഇപ്പം പത്രം വായിക്കും പ പത്രം വായിക്കും അല്ല പുസ്തകങ്ങളൊന്നും അങ്ങനെ ഇപ്പം വായനൊന്നുംല്ല
ഉം എനിക്കിപ്പ അങ്ങനെ സമയം കിട്ടത്തില്ല ആഹ്
ആഹ് കടയാക്കെ കട
ആഹ് എനിക്ക് പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി ഇഷ്ട ആഹ് അതെ അതെ ഒന്നിനും സമയം കിട്ടത്തില്ല
ഉം ഉം
ഉം ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കുയിരുന്നു ഇല്ല അമ്മയ ഞൻട്ടാ നടത്തുന്ന ഇനിയിപ്പൊ കുറച്ച കൂടെ കഴിയുമ്പോ ആരെങ്കിലുംക്കെ വെക്കണം
ആഹ് ആഹ്
നിലവിലിപ്പം അത്ര ഇതായിട്ട്ല്ല പിന്നെഈ ഫ്ലോർ മില്ലും കൂടെ തുടങ്ങുന്നുണ്ട് അപ്പൊ അതൊന്ന അതും കൂടെ വന്ന കഴിഞ്ഞാ പിന്നെ ഒറ്റയ്ക്ക് പറ്റത്തില്ല
ആഹ് ആളെല്ലാ നിർത്തണ
ഉം ആളിനെ നിർതണം
ഉം ഉം ഉം ഉം ഉം ഇതുറെ പഠി ച്ചതാ എന്താ പഠിച്ചതാ എന്താ പഠിച്ചതാ
ഡിഗ്രി കഴിഞ്ഞു അയ്യ ഞാൻ ഇലക്ട്രോണിക്സും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പി എസ് സി കോച്ചിങ്ങും ഉണ്ട്
ശരിയ അല്ല ഇത്രയും നല്ലൊരു സംരംഭം കിടക്കുമ്പ പിന്നെ പി എസ് സിയുടെ കാര്യമ ഇല്ലല്ലോ അന്റെ ഉറക്കെ പോകേണ്ട കാര്യം ഇല്ലല്ലോ മൊത്തം കള്ളത്തരംല്ലേ ഇപ്പൊ
ആഹ്
കഷ്ടപ്പെട്ട് കിടന്ന് പഠിച്ചഴുതുന്ന പിള്ളേരെല്ലാം പുറത്ത് നൽക്കും അവ വിശൃത നിയമനോ അല്ലാതാത്ത നിയമനോ
ആഹ്
എന്നൊക്കെ പറഞ്ഞോണ്ട് അവരങ് നടത്തും അവരങ്ങ് ആളിനെ തിരിക കയറ്റും പഠിക്കുന്നവര് കുത്തി ഇരുന്ന് ഉറക്കം ഒഴിഞ്ടന്ന് പഠ പടിച്ച് പടിച്ച് താടക്കുന്നു
ഉം
ആഹ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളനെക്കാള ഇത്ര നല്ലത് ഞാന് ഏയ് ഞാ എനിക്ക് എൻ്റെ പിള്ളേരൊക്കെ കല്യാണം കഴിച്ചതാ
ആഹ് അതെയോ ആഹ് അല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ
ഇല്ല വർക്ക് ചെയ്തില്ല എനിക്ക് അങ്ങനെപ്പുറത്തങ്ങും പോയി വർക്ക് ചെയ്തില്ല അങ്ങനെ ഒരു അവസരം നമുക്ക് കി ത്തില്ല
ആഹ്
ആഹ് അങ്ങനെ ഒന്ന് പിള്ളേരൊക്കെ കല്യാണം കഴിച്ചു വിട്ട്
ആഹ്
ആഹ്
പിന്നെ കൃഷിയോ പച്ചക്കറിയോ അല്ല ചെടിത്തോട്ടം അങ്ങനെല്ലോ ഉണ്ടൊ
അത്യാവശ്യം കൃഷിയും ചെടിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴയോടെ കൃഷിയെല്ലാം പോയി പയറൊക്കെ ഉള്ളത്
ആഹ് ഞാൻ എന്തായാലും ഞങ്ങള് വിളവെല്ലാം എടുത് കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ മു തോം ചെടി ചെടിത്തോട്ടത്തിന്റെ പണിയിലായിരുന്നു ചെടിച്ച ട്ടി എല്ലാ എല്ലാം കൂടെ വീട് പണിയും കൂടെ നടക്കുന്ന അപ്പം ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് റെഡി ആ എന്നാപ്പതിന്റെ ഭാഗവായിട്ട് ചെടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അപ്പൊ ഇന്ന് രാവിലെ സമയം ഇച്ചിരി ഒരു മണിക്കൂർ നോക്കിയെടുത്ത് പിന്നെ അതിന്റെ പുറയിലായിരുന്നു എല്ലാം നല്ല രീതിയിൽ അറേഞ്ച്യ്ത് കൊർച് ഭാഗത്ത് വെയില് കൊള്ളാതിരിക്കുന്നോണ്ട് മുരടിച്ച് നിക്ക അത് വളരുന്നില്ല ഇപ്പം വെയിയിലുള്ളോട്ത്തോട്ട് മാറ്റി എല്ലാം ഒന്ന് സെ
ആഹ് എന്റേത് എന്താെന്നറിയോ ഈ പിന്നെ മഴ വന്നപ്പോഴ അതിനെ എടുത് മാറ്റാൻ എനിക്ക് കയ്യുണ്ട് കൈക്ക് ഇച്ചിരി സാധീന കുറവുള്ളതാ അന്നേരം ഓന്നെ എടുത്ത് മാറ്റാൻ പറ്റിയില്ലല്ലോ അതെന്താ ന്ന് മൊത്തം വെള്ളം കേറി അഴുകി അങ്ങ് പോയി ആഹ് കയ്യണ്ട് വായാ ഓഹ് ആഹ് ഇത് വേറ്റ് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റത്തില്ല എനിക്കൊരു ആക്സിഡന്റ് പറ്റി കൈക്ക് ഇച്ചിരി പ്രശ്ന ആയതായിരുന്നു അന്നേരം വെയിറ്റ് ഒന്നും ആ കയ്യണ്ട് എടുക്കക്കുന്നല്ല ആ കൈ അല്ലതെവെറുതന്നെ നമുക്ക് ത് ഹ് നമ്മള ഈ മുളവൊക്കെ എടുക്കുമ്പോ കൈ നീറുവല്ലോ അതേപോലെ ആഹ് കായംങ്ങ് വലത കയ് അങ്ങ് നീറ്റല്ല എപ്പോഴും അതെനിക്കോന്നെ ശെരിക് ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ കിട്ടാത്തത് കൊണ്ടാണോന്ന് എനി
ആയിരിക്കും ഫിസിയോതെറാപ്പി നോക്കാ ഞേ എന്തായിരുന്നു
ഫിസിയോതെറാപ്പി ഇങ്ങനെ നോക്കിയെങ്കില് പറ്റത്തള്ളൂ ഇപ്പ ഇങ്ങനരെ അപകടംപറ്റിട്ട് നാലഞ് ന്ജ് കൊല്ലം ആയി അന്നേരം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്താ ഇപ്പോ മ്മള് വയസ്സും പ്രായോഗായി വന്നപ്പഴായിരിക്കും അതിന്റെടെ ഈ തണുപ്പും കൂ തട്ടിയപ്പോഴത്തേക്കും
ആഹ് അപ്പം അതിന്റെ തന്നെ അപ്പൊ നല്ലൊരു ഓർത്തോയോ ആന്ന് കണ്ട് കാണിച്ചോക്കെ ഇപ്പം ഗാ നല്ലാതൊക്കെ പ റേറ്റ് കുറവാ എഹ് ഫിസിയോ തെറാപ്പി ചെയ്യുന്നടൊക്കെ
ആന്നോ
ഞങ്ങളുടെ ഇവിടെ താലൂക്കില് നൂറ് രൂപ നേരത്തെ അമ്പതായിരുന്നു ഇപ്പ നൂറാക്കി
ആഹ് ഞാൻ ഈ ആക്സിഡന്റ് പറ്റിയ ഇടക്ക് എനിക്ക് ആഹ് ന്നെ കൈയ്യൊക്കെ ഇങ്ങനെ ആഹ് മടക്കി അവര് മടക്കി കെട്ടിയൊക്കെ വെക് ക്യോല്ലോ അങ്ങനെയൊക്കെ വെച്ചിരുന്നയ്ന് ശേഷം ഇത് ചെയ്തു പക്ഷെ അന് ഇരുന്നൂറ്റി അമ്പത് രൂവയായിരുന്നു
ആഹ് അത് നൂറ് രൂപ ഇപ്പ ഇത് നല്ല രീതി തി എല്ലാം മൊത്തത്തില് നന്നായിട്ട് സമയം എടുത്ത് നന്നായിട്ട് ചെയ്യാം
ആഹ്
വേദനക് അനുസരിച്ച് അത് നമുക്ക് പറഞ്ഞുഴിഞ്ഞാൽ അത് ചെയ്തൊക്കെ തര പിന്നെ ആഹാരോക്കെ കഴിച്ചോ ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡി ആയോ
ച്ചേകെതേക്ള്ളെ മോള കൊച്ചുങ്ങളുണ്ട് മോക്ക് കൊച്ചുങ്ങളു തെ അവളെ അവര് സ്കൂളി പോകും
ആഹ്
ആഹ് അന്നേരം ആഹ് അവർക്ക് ചോറ് കൊണ്ടു പോഉമ്പഴത്തേക്ക് തന്നെ എല്ലാം റെഡി ആക്കും അന്നേരം പിന്നെ ജോലിയൊന്നും ഇല്ല പിന്നെ ജോലിയൊന്നും ഇല്ല
ഏലൊർക്കം
ആ ഹാ വളരെ ഉപകാര
ഇട്ടേ
ഓ വോ വ
ആ ഓക്കേ താങ്ക് യു